ഓ
ആ ഓക്കേ ഓക്കെ എന്താ വിശേഷങ്ങളൊക്കെ
ഹലോ കേൾക്ക്ണ്ല്ലേ
ആണ്ട് ണ്ട് കേൾക്കുന്നുണ്ട്
ആ കിട്ടി എന്ത്
എന്താ വിശേഷങ്ങളൊക്കെ പറ ഇവിടെ നല്ല മഴയാണ്
ആ എല്ലാവർക്കും ഉള്ളത അതന്നെയല്ലേ നല്ല മഴ നേരം വളുത്തപ്പഴേ മഴയല്ലേ
ആഹ് ഇന്ന് മൊത്തത്തിൽ മഴ ദിവസാന്ന് ഇന്നല ചെറിയൊരു ആശ്വാസം ഉണ്ടായിരുന്നു
ആഹ് ആഹ് ഇന്നലെ ചെറിയൊരു തക്കേ
അതെ അതെ അത് കാരണംന്ന് കൊറെ തുണിളൊക്കെ ഉണങ്ങി കിട്ടി കുറേ മടക്കി വെക്കാനുള്ളതൊക്കെ മടക്കി
അതെ അതെ അല്ലെങ്കിൽ ഡ്രസ് ഇങ്ങനെ കട എന്ന തന്നെയല്ലേ നമ്മുക്ക് ഭയങ്കര ഒരു മുശിച്ചിലാണല്ലോ
അതെ തെ തെ തെ അതന്നെ അതന്നെ
പണ്ടത്തെ പോലെല്ല ഉടുക്കാനൊക്കെ ഉണ്ട് ഈന്നാലും നമുക്ക് ഭയങ്കര ആ ഞാൻ ഫുഡ്ണ്ടാക്കി ഇങ്ങനെ ഓ രോന്ന ഓരോന്ന ആക്കുന്നുള്ളു അല്ലാത്ത പണികളും കഴിഞ്ഞട്ടണ്ട് ചെറിയ മോനുണ്ട് പ നാല് മാസ ആയിണ്ടുള്ളു അപ്പം ബാക്കിയുള്ള പണികളൊക്കെ കഴിച്ചിങ്ങനെ ഉം ഫുഡ് പിന്നെ കഞ്ഞി വേഗം വെക്കും പിന്നെ ഹസ്ബൻഡ് വരാൻ ആണുള്ളൂ അപ്പോ അതിനുള്ളി ഫുഡ് ഉണ്ടാക്കൽ
അതെല്ലേ
ഉം ഉം
ഓക്കേ ഓക്കെ പിന്നെ എന്തൊക്കെയാ വേറെ വിശേഷങ്ങള്
നിങ്ങള് ഭക്ഷണക്കെ കഴിഞ്ഞാ ചോറ്
ഫുഡൊക്കെ തന്നെ കഴിഞ്ഞിട്ടുള്ളൂ ഇതേപോലെ തുണികള് കുറേ എടുത്ത് വെക്കാനും മടക്ക ചോക്കാനൊക്കെ നിന്നു
ആഹ് ആഹ് ആഹ് എടുത്തിങ്ങനെ വെ
എന്നാ മാലാച്ചിട്ട ഡോവാറും ജനല ഒന്നും തൊറക്കാൻ പാകില്ല
ആഹ് അതന്നെ എന്നിട്ടേ ഇടിയും കാറ്റൊന്നുമില്ലല്ലോ മഴയൊന്നുമല്ല
ഇന്നോ ഇന്ന് സ്പെഷ്യലി പറയാൻ ചിക്കൻ ഉണ്ട് കുറച്ച് വറുത്തത്
എങ്ങനെ
ചിക്കന് വറുത്തത്ണ്ട് കുറച്ചത ഞാനും ആളന്നെ ഉള്ളു കുട്ടികളൊക്കെ സ്കൂള് പോയില്ലേ
അതെ
ഉം പിന്നെ രാത്രിക്കാണ് മെയിന ആയിട്ട് ഉണ്ടാക്കല് ഉച്ചക്ക് എന്തെങ്കിലുമൊക്കെ കുറച്ചൊക്കെ ഉണ്ടാവുള്ളൂ അവിടെയാ
മോനെ അങ്കട അങ്കനവാടിൽ ഒന്നോക്കാനായിട്ട് ഉണ്ടാവില്ല അല്ലേ
ഇല്ല നാല് മാസ ആയിട്ടുള്ളടാ ഹലോ നിങ്ങൾക്കോ
എന്താ മാ ബഹളം
ആഹ
മഴയുടെ ബഹളം കാരണെ
ആഹ്
ആഹ സൗണ്ട് ഒക്കെ കൊറവ
അതെ അതെ എനിക്ക് പനിയനു ഇപ്പ അങ്ങനെ സുഖമായി വരുന്നുള്ളൂ ഉം ഉം എന്നിട്ട് ആള് ഇവിടെ നാട്ടിലുണ്ടാേ?
ആണ്
ആഹ
ഹ ഹ പിന്നെ എപ്പള ന്നിട്ട് ഇനി മോൻ ഉച്ചക്കൊക്കെ ഇടക്ക് ഉറങ്ങാറുണ്ടോ?
ഉറക്ക് വളരെ കുറവാണേ ഉറങ്ങാണെങ്കി നമ്മുക്ക് കുറെ പരിപാടികളൊക്കെ വേഗം നടക്കുവാലോ
ഓ അത് ശരി
ആഹ് ഒന്ന് കെ
അതെല്ലേ ഉം ഉം ഉം
ഞാൻ ഇപ്പോ പോണ പോലെയാ ഓനെ കൊണവാതെ ഒറക്കം പോവുല
അതെ
പാല് കൊടുക്കുമ്പോ ഒന്ന് കണ്ണമ്പി ഒന്ന് തൊട്ടിലി ത്തും നമ്മ അങ്ങോട്ട ഇങ്ങോട്ട് തിരിയുമ്പം ഓണ് ഒണരുകയും ചെയ്യും
അതേലേ എത്ര എത്ര വയസായിണ്
വൈസായില്ലാ നാല് മാസായിട്ടുള്ളൂ
ഓഹ് അശ്
ആഹ അത്രായിട്ടൊള്ളു ഉം എന്നിട്ട് വീട്ടിലാരാള്ളത്
ആഹ് വീട്ടില് ഞാൻ ഇപ്പൊ ഞാനും കുട്ടികളന്നെ ഉള്ളൂ ഉമ്മ അവടെ നാ ത്തുന്റെ വീട്ടേക്ക് പോയേക്കാ നാത്തുന്റെ മോന് നാളെ ഗൾഫീ പോവുവ
അയ്ശെരി
അപ്പൊ ഇനി ഇക്ക വര ഞായറാഴ്ച അപ്പയിനി ഇക്ക വരണെന്ന് മുന്നേന്ന് അവടെ പോയി രണ്ടൂസം നിന്നട്ട് വരാന്ന് പറഞ്ഞിട്ടേ
ആഹ ആഹ ആഹ
അങ്ങനെ പോയതാ
ആഹ ശെരി കുട്ടിയോളൊക്കെ സ്കൂളി പോയി തൊടങ്ങിയോ?
ആഹ് കുട്ടിയോളൊക്കെ സ്കൂളി പോയി രണ്ടാള് സ്കൂളി പോയി ഒരാള് പിന്നവ്ടെ ഹോസ്റ്റലിൽ നിന്ന് പഠിക്കാ
ആഹ് ആഹ് ആഹ് ആഹ് ശെരി എന്തിനാ പടിക്കണേ
മോള് ഡിഗ്
ഡിഗ്രിക്കല്ലേ അയ്ശെരി
പിന്നെ മോളെർണാകുളത്താ പഠിക്കുന്നെ
ആഹ ആഹ ആഹ
പിന്നെ വേറെന്താ എന്നിട്ട് എന്തായി കെട്ടിയാനൊക്കെ ഇവടെ നാട്ടിലന്നെയാണോ?
ആഹ് ഇണ്ടേ ഇവടെതന്നെ പണിയിലാണ് വരാനാണ് ണ്ട്
അതോ ഉച്ചയ്ക്ക് ഫുഡയ്ക്കാ ഫുഡയ്ക്കാൻ വരോ
ഫുഡ്ഡയ്ക്കാൻല്ല രാവിലെ പിന്നെ നമസ്കാരം കഴിഞ്ഞ ഒടനെ പോകും പിന്നെ രണ്ടര മൂന്നണിയാവുമ്പോഴേക്കും പണി കഴിഞ്ഞ് എത്തും
അതെ എന്താ വർക്ക്ആൾക്ക്
കോൺട്രാക്ടറായിട്ട് ഇങ്ങനെ സെൻറിങ്ങിന്റെ വർക്കും കാര്യങ്ങളു ഒക്കെ ഇങ്ങനെട്ത് ഉം ങ്ങളാളോ
ഞാഹ് ആള് ഗൾഫിലാണ് ആള് ഹോട്ടലാണ്
അയ്ശെരി കൊറെയായോ പോയിട്ട്
വെര്ന്ന്ണ്ട്
ആഹ് മാശാഅള്ളാഹ്
അപ്പ അതിന്റെ പണിത്തെരക്കും കാര്യങ്ങളൊക്കെ അതും ഉണ്ട് അയ് ൻ്റെടേക്കൂടെ മഴിം തുണികളാണെങ്കി ഒണങ്ങി കിട്ടുണൂല്ലാ അപ്പൊ തന്നെ ഭ്രാന്തുവെരും
ആഹ് അതെന്നെ ഓലുവന്നാ അതികം തെരക്കായില്ലേ
അതന്നെ അതന്നെ പിന്നെ കല്ല്യാണത്തിനാ വരുന്നതേ മൂത്തച്ഛന്റെ മോൾടേയ് അപ്പൊ കല്ല്യാണം പർ ച്ചിലൊക്കെന്നാ ഞങ്ങളോട് പറയാൻ പറഞ്ഞ്ക്ക്യാ ആള് മൂത്തച്ഛൻ ഒരാഴ്ച മുന്നേ വരൂള്ളൂ
അയ്ശെരി മൊത്തത്തില് തെരക്കന്നല്ലേ
അതന്നേ
ഉം ഉം ന്നിട്ട് ഉമ് ഉമ്മാക്കൊക്കെ നല്ല പ്രായണ്ടോ
അമ്മായിമ്മാ അമ്മായിമാക്ക് ഒരു അറുപത്തൊമ്പത് വയസ്സൊക്കെ ആയ്ണ്ടാവും
അയ്ശരി
ഉം
ഉം ഉം അപ്പൊ നിങ്ങളന്നെ നോക്കേണ്ടി വരു
അതെ പിന്നെ തറവാട്ടിലാ നമ്മളെ അപ്പൊ അതുകാരണം എന്താണ് ഉമ്മാ അധികവും ഗൾഫിലാട്ടാ അജ് അനിയന് കൊണ്ടു പോവലാ ഉപ്പ ഉമ്മ മരിച്ചേനേഷം
ആയ്ശെരി
ഉമ്മാക്കിങ്ങനെ ഒരു വെഷമം വേണ്ടാ അങ്ങനെ വീട്ടിലിരിക്കുമ്പോച്ചിട്ടേ അവടൊക്കാവുമ്പോ എന്താചാൽ ഉംറ ചെയ്ത് തും ഒരു റിയാദിലാണേ
ഉം മക്കളെ കൂടി ആവുമ്പോ അതില ങ്ങനെ പോവല്ലോ. അതൊരു ഭാഗ്യന്നേണ്ല്ലേ മക്കൾക്ക് ഇങ്ങനെ കൊണ്ട് നടക്കാനു ഉം ഉം ന്നിട്ട് കുട്ടികളൊക്കെന്താ ആൺക്കുട്ടികളോ, പെൺകുട്ടികളോ ങ്ങൾ
ആഹ് എനിക്ക് മൂ രണ്ട് പെണ്ണും ഒരാണും. മൂത്തത് മോള് ചെറുതുമോള് അതിന്റെ എടേല് വരുന്നതാണ് ആൺകുട്ടി.
ആഹ് ആഹ്
പിന്നെ
ഉം എന്താ ഡിഗ്രി ഫസ്റ്റ് ഇയറാ?
ആഹ് ഡിഗ്രി ഫസ്റ്റ് ഇയറാണ്. പിന്നെ?
ന്നിട്ട് കല്ല്യാണത്തിന്റെ ഒരുക്കങ്ങള് കഴിഞ്ഞോ?
എങ്ങനെ?
കല്ല്യാണത്തിന്റെ ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞോ?
ഇല്ലടോ ഇക്ക വന്നിട്ട് വേണം ഡ്രസ്സ് എടുക്കണമെങ്കിലൊക്കെ തലേ ദിവസത്ത്ത്തേ അങ്ങനെള്ളതൊക്കെ എടുത്തു തലേദിവസ ഇടാനുള്ളതൊ ക്കെടുത്തു ഇന്നി കല്ല്യാണത്തിന് അന്ന് ഇടാനുള്ളത് ഇനി ഇക്ക വന്നിട്ട്നമ്മുക്ക് ഒരു പോലത്തെ ഡ്രസ് കോഡ് പോലെ ആക്കാൻ വേണ്ടിയിട്ടേ.
ആഹ് ആഹ് ആഹ്
ഒരേപോൽത്തെ എടുക്കാലോന്ന് വിചാരിച്ചു.
ഡ്രസ്കോഡ്ല്ലേ?
ഉം
ടൈമില്ലേല്ലേ എന്നാ കല്യാണം?
ഇല്ല ഓഗസ്റ്റിലാണ്.
ആഹ്ആഹ്ആഹ്
ഓഗസ്റ്റ് ഇരുപത്തി ഏഴാം തീയതിയയാ. പക്ഷെ ഇപ്പ വന്നാലല്ലേ കല്യാണം പറിച്ചലും ഒക്കെ ഒരു മാസം മുന്നേന്ന് തുടങ്ങണ്ടേ വേണ്ട പിന്നെ ആൾക്ക് ഏകദേശം ലീവിന്റെ ടൈം ആയി. ക്ക്ണു ആഹ് അപ്പൊ പിന്നെ ആള് അങ്ങനെ ഇങ്ങട്ട് പോന്നപ്പോ മുത്തച്ഛന് പതുക്കെന്താട്ടി ഇക്കാന്റെ തലേക്ക് ഇട്ട് കൊടുത്തു.
അഹ് ശരി
അപ്പൊ പിന്നെ ആള് പിന്നെ ഇക്ക മൂത്തച്ഛ്ന്റെ എല്ലാ കാര്യങ്ങൾകൊയ് ഇക്കന്നെണ് വീടിന്റെ പണിക്കായാലും വേറെ എന്തെങ്കിലും വർക്കായാലും ഒക്കെ ആള് ചെയ്താലാണ്
ല്ലേ ഭംഗി
എങ്ങനെ?
ഒരുമിച്ചിങ്ങനെ പോയാ അതന്നെ ഭംഗിയേറയാ.
അതെ അതെ അല്ഹംദുലില്ലാ. പിന്നെ
മൂത്തചേളും എളേച്ചേളും ഒക്കായിട്ട്
എങ്ങനെ?
എത്ര ആളുണ്ട് ചോദിച്ചാ വീട്ടില്?
എനിക്ക് ഒരു മൂത്തച്ചി ഒരു ഇളേച്ചി.
ഇളേച്ചി ല്ലേ?
ഉം അതെ അതെ
അത് ശരി.
ഇപ്പൊ ഞങ്ങള് ഇല്ല അവര് കുറച്ചൊന്ന് വിട്ടിട്ടാണ് എളയച്ഛ്ന്റെ വീടും മത്തച്ഛ് ന്റെ വീടിന്റെ തൊട്ടടുത്ത്
ഇങ്ങള കുറച്ചു വിട്ടിട്ട്-
അതെ അതെ
അങ്ങനെ
അങ്ങനെ
ന്നട്ടെന്താ ചോറിനെന്താ കൂട്ടാന് കറിയൊക്കണ്ടാ
ചോർനിന്ന് ചക്കക്കൂരൂം മാങ്ങി
അഹ് ശരി മാങ്ങ കഴ്ഞ്ഞീല്ലേ മാങ്ങ കഴ്ഞ്ഞിട്ടില്ലേ ചോയ്ക്ക
മാങ്ങ കഴിഞ്ഞീണ് പക്ഷെ ഞങ്ങള് കൊർച്ച് ഇക്കാ വരല്ലേച്ചിട്ട് കുറച്ചൊന്ന് ഫ്രീസറില് വെ ച്ച് ണ്ടായിരുന്നു
ആഹ് ആഹ് ആഹ്
അപ്പ അത് അയ്ന്ന് രണ്ടെണ്ണട്ത്തിട്ടൊന്ന് എങ്ങതെതെ അതെ
ഉം ഇക്കുറി നല്ലം മാങ്ങി കിട്ടീണ്ട്ല്ലേ മാങ്ങി
ഇപ്രാവ്ശ്യം നല്ലം മാങ്ങി കിട്ടിക്കുണു ചക്കേ നൽ ഞങ്ങക്കൊന്നുല്ലാത്തത് ഇങ്ങക്കോ? ഉംഉം
അയ് ശരി
ഉം ഉം വടെ ഞങ്ങളെ ചെർ പ്ലാവുമ്മൽ
ആഹ് ആഹ് അയ് ശരി
ഉണ്ട്
ചക്കിം മാങ്ങി ഒക്കെ വാണൊരു വീടാവുമ്പോ
എല്ലാം വാണെയ് ഒക്കെ ഞാൻ പർഞ്ഞീലേ പണ്ടൊക്കെ നമ്മുക്ക് കൊർച്ച് നമ്മളെക്കൊരു ചെർപ്പത്തിലൊക്കെ അതൊക്കെ കഴിക്കാൻ മടിയേനി ആരോലെക്കെ ഇണ്ടാക്കി തരാൻ ഇണ്ടായിനി അന്ന് എന്നാലും മടിയേനി ഇപ്പൊ ഞാനെന്നെ ഒക്കെണ്ടാക്കി കഴിക്കും ഇപ്പൊ നമ്മള് ഗൊണങ്ങളൊക്കെങ്ങനെ അറിയുമ്പഴേ
പിന്നെ വേറെന്തൊക്കെയാന്നട്ട് വിശേഷങ്ങള്
എന്താ അങ്ങനെ പോണ് നേരം വെൾക്ക്ണ് മക്കളെ കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോകുമ്പോഴേ സമയണ് പെട്ടന്ന് പോവോല്ലോ
ക്ലിയർ കുറവ്ണ്ടോ
കേക്ക്ണില്ലേ
ആഹ് ഇണ്ട് ഇപ്പൊ കേൾക്ക്ണ്ട്
ആഹ് ഇന്നിട്ട് എന്താ സുഖന്നെ
പിന്നെ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് ഏ
പിൻ ചോറ് പിന്നെ വെക്കാക്കി
ആഹ് ഒരു നേരെന്നെ വെക്കെുള്ളൂ കാരണം എന്തേച്ചാ ഞാനും കുട്ട്യാളും രണ്ടാളല്ലേ ഉള്ളൂ
ആഹ് ഒള്ളൂല്ലേ വൈകി ചോറ് വൈകി
പിന്നെ ചെലേപ്പോ ചോറ് തെകഞ്ഞിലെങ്കി എന്തെകിലൊക്കെയിട്ട് ഇണ്ടാക്കുട്ടോ
ഇണ്ടാക്കും ഉം എല്ലാരും അങ്ങനെതന്നെ ഞാൻ ചോറായി
അപ്പൊ പിന്നെ എന്താണ് വല്ല ദോശേ അല്ലെങ്കിൽ ബൂരി ഇപ്പോന്ന ബൂരിയുടെ മാവിരിക്ക്ണ്ട്ന്ന്
അയ് ശരി മതിലോലേ എന്തേലൊക്കായ്റ്റ്
ഏഹ്
ഇന്നാ ശരിട്ടോ
ഇന്നായിക്കോട്ടെ ഞാനും കൊർച്ച് തെര്ക്കിലാ നോക്കോട്ടെ
ആഹ് ഓക്കെ ന്നാ ശരി താങ്ക്സ്
ഓക്കെ